ഹലോ എന്താ പരിപാടി
പരിപാടി ചായൊക്കെ കുട്‌ച്ചോണ്ടിരിക്കാണ്
എന്താ സ്പെഷ്യൽ
സ്പെഷ്യല് പറന്നാ ഒന്നുല്ല ഇടലിം വെള്ളപ്പും വെള്ളപ്പണ്ട്
ആഹ്
ചട്ട്നി കറിം. മക്കളൊക്കെ ചായ കുടിക്ക്നുണ്ട്
ഏഹ് ആഹ് രാവിൽത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ്ല്ലെ അങ്ങനെ
ഫുടൊക്കെ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞിട്ടില്ല കുടി സാധനം അവടെ റെഡിയായിട്ടുണ്ട് പിന്നെ ഇഞ്ഞ്പ്പത് ആഹ് പിന്നെ ഞമ്മക്ക് ഉച്ചക്ക് നോക്കാനായി
ആഹ് വേം വേം പരിവാടി കയ്ഞ്ഞാ
ആഹ് വേഗം വേഗം പരിപാടി കഴിക്കണന്നൊക്കെണ്ട്
ആഹ് അങ്ങനെ കൊറച്ചേരം ഫ്രീ ആയിട്ടിരിക്ക്യാ
ആഹ് ഫ്രീ ഒക്കെ കണക്കായിരിക്കും നമുക്ക് സ്ത്രീകളല്ലേ സ്ത്രീകളല്ലെ എങ്ങനെ ആയാലും ഞമ്മക്ക് ഇപ്പം വെക്കേഷനും കൂടി ആവുമ്പോ മക്കളൊര് അതും ഇണ്ടാവും അപ്പൊ അവരെ ആഹ് അവരെങ്ങനെ മേജെയ്ത് കൊണ്ടടക്കണല്ലോ നമ്മള് അയ്ന് ഞമ്മക്ക് നമ്മുടെ പണി മാ അങ്ങനെ കയ്ച്ചാ മതി
അതെ അവര്ക്ക് നമ്മള് ഫ്രീ ആയിട്ടിരിക്കാന്ന് വിചാരിക്കുമ്പളായി ക്കും അവർക്കെന്തെങ്കിലും ആവശ്യങ്ങളക്കായിട്ട് വരാ
നമ്മളൊന്ന് കടക്കേരുമ്പോ അവക്ക് എന്തേലും അപ്പൊര് ഇൻക്ക് ഫുഡ് വേണം അല്ലെങ്കി ഇൻക്ക് ഇത് വേണം ഒര് കട്ക്കാനഞ്ഞെ ഒര് ഇത് ഇത്ണ്ടാവൂലല്ലോ ഹ്മ്മ് മൻസമ്മക്ക് അപ്പ വരും
ക്ക്യോ
അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും
ഈ ക്ലാസ്സി പോയി കയ്ഞ്ഞാല് കൊറെ ടൈം ഫ്രീ ടൈംമ്ണ്ടാവോ
ആഹ് ഇന്നാലും ഞമ്മക്ക് നമ്മൾതായിട്ട്ള്ള പണികള് അപ്പ അത്ണ്ടാവും
ആഹ് ആഹ് എന്തെങ്കിലും വർക്കെയ്യ്ന്ന്ണ്ട്
ആഹ് രാവിൽക്കത്തെ പണി ഒരു ഒമ്പതണി പത്ത് മണി ആവും രാവിലെ ങ്ങട്ട് ഞമ്മള് അടുക്കളേന്ന്ങ്ങട്ട് നീങ്ങുമ്പോല് ൻക്കും പിന്നൊന്നല്ല രാവിലൊക്കെത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം അത് കയ്ഞ് പിന്നെ ആഹ് അത് കയ്ഞ്ഞ് പിന്നെ ഒരു പന്ത്രണ്ടണി പന്ത്രണ്ടര ഒരു മണി വരെ ഉച്ചക്കത്തെ വേറെ പിന്നെ മ്മള് ഓരോ പരിപാടികളു തായിട്ട് കയ്യും പിന്നെ നമുക്ക് ഭക്ഷണം കയ്ച്ച് കഴിയുമ്പോത്തിന് രണ്ടര ക്കെ സമയാവും അത് കഴിഞ്ഞ് പിന്നെ നമ്മള് എപ്പഴാ കട്‌ക്ക്ന്നെ പിന്നെ നമ്മള് ഫ്രീ ടൈമ് ആഹ് പിന്നെ മ്മള് മക്കള് വരാനായി സ്കൂൾ തോർന്നാല് അല്ലെങ്കി മ്മക്ക് ഓരോന്നായിട്ട് ചായപരിപാടി ആവും
ആഹ് അതെ അതെ പിന്നെ വൈന്നേരത്തെ ആയി
പിന്നെ വൈന്നേരായി പിന്നെ രാത്രിയായി അങ്ങനെ അങ്ങനെ നമ്മളെ ആഹ് നമ്മക്കങ്ങനെ ഞാം പറ്ഞ്ഞ പുരുഷമ്മാര് ഓരെ സംബന്ധിച്ച് അവർക്ക് വന്ന ഓലെ പണി കയ്ഞ്ഞാ കയ്ഞ് ഞമ്മള് ഇവിടെമ്മക്കെപറയാണ് ആഹ് ഞമ്മക്ക് പണി
ഫുൾ ടൈം പണിയ അവർക്ക് ക്ക് ആ ജോലി എന്താണോ രാവിലെ പോവ ആ ജോലി കയ്ഞ്ഞ് വന്നാ പിന്നെ കൊറ്ച്ച് സമയം ഫ്രീ ആണ്
ആഹ്‌ ഫ്രീയാണ് ഞ അമ്മക്ക് ഇരിക്കാന് ആഹ്‌ നമക്കിരിക്കാന് സമയണ്ടാവില്ല
ഉം
രവിലെ ബേ ണ്ടാവൂല പിന്നൊരു ഉച്ച കയ്ഞാ കൊർച്ചു നേരൊരു ഒന്നര ഒന്നൊന്നര മണിക്കൂറ് രണ്ട് മണിക്കൂറേറിയാ അത്രയേള്ളൂ അത്വരെ അമ്മക്ക് ബിസിയായിരിക്കും
ആഹ് അവിടെ എങ്ങനെ കുക്കിംങ്ങൊക്കെ ഗ്യാസേലാ
ആഹ് കുക്കിങ് ഗ്യാസില്ല ഇപ്പൊ കാര്യായിട്ട് അടുപ്പത്താണ് വിറകാണ് ഉപയോഗിക്കാറ് കാരണപ്പൊ ഗ്യാസിന് ക്ഷാമാണല്ലോ
ആഹ് അതന്നെ വെറകൊക്കെങ്ങനെ കിട്ടുവോ അത്യാവ്ശ്യം കിട്ടുവോ
ആഹ് വെറക്പ്പത്യാവശ്യം ഇപ്പണ്ട് നമ്മടെ കാറ്റിനീ മരം വീണാണ്ട് ഈ റബ്ബറ് വീണക്കും പിന്നെ വീണു അപ്പൊ അങ്ങനെ രണ്ട് രണ്ട് റബ്ബറ് വീണു കാറ്റിന്
ആഹ് അപ്പൊ പിന്നയ്ന്റെ കിട്ടൂല്ലേ ആഹ് വിറക് അടു പ്പൊക്കെയിണ്ടല്ലേ
ആഹ് അടുപ്പൊക്കെണ്ട് ഇപ്പൊ ന്റനി ത്തിന്റെ വീട്ടിലൊന്നും അടുപ്പില്ല ഇപ്പം എല്ലാരുപ്പടു പ്പ് ണ്ടാക്കാണ് കാരണം വറക് ഗ്യാസില്ലല്ലോ
ആഹ് അത് ഇല്ല ആഹ് അടുപ്പില്ലാത്തോരൊക്കിപ്പൊ ണ്ടാക്കിക്കൊണ്ടിരിക്കാ പഴയതിലോട്ട് തിരിച്ചു പോവാ
ആഹ് പഴയ കാലഘട്ടാണ് എല്ലാം കൊണ്ടും ഇപ്പം അപ്പൊല്ലാവരു മനുഷ്യരിപ്പ പാഠം പഠിച്ചുകൊണ്ടിരിക്കാണിപ്പൊ
അതെയതെ കൊറേ കാര്യങ്ങള് പഴയതിലോട്ട് പോകുന്നുണ്ടല്ലേ
പോവാണ് ഇപ്പ എല്ലാം കൊണ്ടായാലും എങ്ങനെയാണ് ഒരു ഫംഗ്ഷനാണെങ്കില് മക്കള്ക്ക് എല്ലും വാണ്ടേ അമ്മളെ ബഡ്ജറ്റും എല്ലത്തിനും വാണം ഇപ്പഞ്ഞ് സ് ആഹ് സ്കൂൾ തൊർക്കാറായി പെര്ന്നാളായി
ആഹ് അതെ ഏഹ് ഫുള്ള് തെരക്കിന്റെ ടൈമാ
ആഹ് ഫുള്ള് തെരക്കിൻ്റെ ടൈമാപ്പൊ
ഏഹ് സ്കൂള് കുട്ടിയള്ക്കെല്ലാം മേടിക്ക്യൊക്കെ ചെയ്തോ
ആഹ് കുട്ടികൾക്ക് വെല്ല്യ മോന് എട്ടാ ക്ലാസ്സിലാന്ന് അവള് അവന് യൂനീഫോമും ഇതൊക്കെ തയ്ക്കാൻ കൊട്ത്ത്ന്ന് ബുക്ക് ആഹ് പുസ്തകം പിന്നെ കിട്ടി വാങ്ങി വാങ്ങിക്ക്‌ണ് ഈ നോട്ട് ബുക്ക്കള് ആഹ് നോട്ട് ബുക്കുകള്ണ്ട് വാങ്ങാന് ന്നാ എട്ടാ ക്ലാസ് വരെ കിട്ടോല്ലോ യൂണി ഫോമൊന്നും കിട്ടൂല ഏഹ് പു പുസ്തകം കിട്ടും
ഏഹ് യൂണിഫോമ് നമ്മള് അപ്പോ എങ്ങനെയാ സ്കൂളീന്ന് ഉം യൂണിഫോം തുണി കിട്ടീട്ട് തയ്പ്പിക്കാണോ അതോ അമ്മള് പൊറത്ത് പോയിട്ത്ത് തയ്പ്പിക്കണോ
ആഹ് സ്കൂള്ന്ന് പൊറത്ത് പോയി തയ്പ്പിക്കണം
ആഹ് പിന്നെ ഈ തുണി സ്കൂളിന്ന് കിട്ടും
ആഹ് തുണി സ്കൂളിന്ന് കി ട്ടും ആദ്യം പൈസ അമ്മള് പൈസ കൊടുക്കണം അല്ലെങ്കി കിട്ടൊള്ളു ഉം
ആഹ് അങ്ങനെ തയ് അപ്പം ഏഹ് ര രണ്ട് ജോഡി വെച്ച് കിട്ടും
രണ്ട് ജോഡി ആഹ് രണ്ട് ജോഡി വാങ്ങണം മഴയാവുമ്പളേ രണ്ട് ജോഡില്ലേ ഇപ്പയെല്ല ഇപ്പത് ആഹ് ഇല്ലാണ്ടെ പറ്റൂല
ഏഹ് ഒരു സെയിം സെയിം ആഹ് അതെ സെയിം യൂനിഫോമെന്നാല്ലേ ഫുൾ ഡേ
ആഹ് സെയിം യൂനിഫോമാണ് എല്ലാസും യൂനിഫോമാ
ആഹ് ആഹ് മേ ഏഹ് രണ്ടാമത്തെയാൾക്കോ
രണ്ടാമത്തെയാൾക്ക് പിന്നെ അവൾക്ക് യൂനിഫോമ്ണ്ട് അവള് കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം ക്ലാസ്സിലാരുന്നു അപ്പം ആഹ് ഒരു വർഷൊന്നും പോരല്ലോ ഇപ്പം യൂനിഫോമ് ര ണ്ട് വർഷം ഇട്ടോട്ടെ അപ്പം പറിയും അപ്പം അവൾക്ക് യൂനി ഫോമ് യൂനിഫോമിന്റെ കാര്യം നോക്കാന്ല്ലാ
ഏഹ് ഇത് തയ്ച്ച് തയ്ച്ച്ട്ടെണങ്കിലും വർഷം വർഷം ഏഹ് ഫീസ് കൂടുവല്ലേ
ആഹ് ഫോയ്സ് കൂടാണ് ഇഞ്ഞ് എൽ കെ ജി ലാണ് ഓവർ ഇനി ഞാൻ പറിയാ ചേർ ത്തണം ചേർത്തിട്ടില്ല അവളെ ചേർത്തണം യൂനിഫോമ് വാങ്ങണം ഉം പുസ്തകം വാങ്ങണം ഇല്ല
ചേർ ആഹ് ചേർത്തിട്ടില്ല ഏഹ് എളയാളെ
ത്താച്ചാല് ഈ ഈ വർഷം ചേർത്തണം
ആഹ് ഇപ്പെ ടൈമായില്ലേ
ഏഹ് ടൈമായിന്ന് പക്ഷേന്നാ ചേർത്തീട്ടില്ല അവന് ആ ഉം ചേർത്തണം പിന്നെ ആഹ് കൊഴ ഇല്ലാ അഹ് എപ്പഴും എട്ക്കുവല്ലോ
ആഹ് ഇവരെല്ലാരും സെയിം സ്കൂള്ലാണോ
അൽ അല്ല രണ്ടാള് സ്കൂള്ലാണ് മൂത്തവന് സപ്പറേറ്റ് വേറെ സ്കൂള്ലാണ്
ആഹ് ഏഹ് സ്കൂള് അട്ത്താ
ആഹ് ഇബടെ അമ്മളെ അട്ത്തന്ന്യാണ്
ആഹ് അപ്പൊ കൊഴപ്പയില്ലാല്ലേ ആഹ്
ഉം പിന്നെ മക്കക്ക് പഠിക്കാന് എല്ലത്തിനും വേണം
എന്തോ?
ഉം അല്ലെ പഠിക്കാനും എല്ലാത്തിനും വേണല്ലോ ഫീസും കാര്യങ്ങളൊക്കെ അറിയാം ഈ കാലഘട്ടത്തിലമ്മക്ക് ജോലി ഞാൻ പറയാ സ്ത്രീകൾക്ക് ഒര് ജോലി നിർബന്ധാണെന്ന് പറയാ
ആഹ് ജോലിക്കാ അല്ലെങ്കിൽ നമ്മള് എന്ത് സാന ത്തിനും നമ്മളെ ഫാമിലിനെ ആശ്രയിക്കേണ്ടി വരും നമ്മടെ സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റി ക്കെണ്ടി വരും ഒരു ചെറിയ ചെറിയ ഇഷ്ടണെങ്കിൽ നമ്മടെ കൈയില് വരുമാന ഇല്ലെങ്കില് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാ തൊടക്കൊന്നു പ്രശ് ഉണ്ടാവില്ലാ പിന്നെ പിന്നെ വരുമ്പളായിരിക്കും നമ്മുക്കന്നെ ഒരു ബുദ്ധിമുട്ട്
ഇപ്പെല്ലാ സ്ത്രീകളും പോവാണല്ലോ രണ്ട് രണ്ടും മൂന്നും മക്കളായ സ്ത്രീകളും പഠിക്കാന്ന് വിചാരിച്ച് എവിടെ
ആഹ് പണ്ടൊക്കെ ആയിരുന്നു സ്ത്രീകള് ഫുള്ള് വീടുകളിന്റെയുള്ളിലൊത് ണീക്കുന്നെ ഇപ്പൊ പിന്നേം എറങ്ങിത്തൊടങ്ങിയിട്ട്ണ്ട്ല്ലേ കൊറേ ആൾക്കാര്
ചെലവുകള് ഒരു ദിവസം നമക്ക് എവിടേക്കെങ്ക് ഒന്നെറെങ്ങിയാല് അഞ്ഞൂറ് ഒന്നും ഒന്നുല്ലാ ആയിരം വേണം മാക്സിമം ചുരുങ്ങിയത്
അഞ്ഞൂറും കൊണ്ടൊന്നും പോയാ നമ്മള് പോയി അതേപോലെ വരേണ്ടേ വരും
ആഹ് വെരാ അതെ അപ്പ നമ്മ നമ്മള് തന്നെ ഇപ്പ എല്ലാരും മനസ്സിലാക്കുന്നത് പിന്നെ ചെലവുകളും ഇഞ്ഞിയിപ്പോ എല്ലാകാര്യം പച്ചക്കറിയായാലും അരികളായാലും ആഹ് ചിക്കൻ എല്ലാ സാനത്തിനും പൊരിഞ്ഞ വെലയല്ലേ
അതെ നമുക്ക് രണ്ട് ഹസ്ബൻഡിനും വൈഫിനും ജോലി ഉണ്ടെങ്കി മാത്രേ ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോവാൻ പറ്റൊള്ളൂ
ഇപ്പഴ്ത്തെ കാലത്തെ അ കയ്യോളെ അത് വിചാരിച്ച് എല്ലാവരും ഒര് ചെറിയൊരു അയ്യായിരാണെങ്കി അയ്യായിരം ആയിരം ആണെങ്കി ആയിരം വിചാരിച്ച് ഓരോ ആൾക്കാരു ഇപ്പം ജോലിക്കെറങ്ങാണല്ലോ
ആഹ് അതെ
ഈ കാലഘട്ടത്ത് അത് അ അത്യാവശ്യമായൊരു കാര്യോ ആണ് ജോലീന്ന് പറ ആഹ് നമ്മള മക്കളെ പഠനത്തിനായാലും ഇപ്പൊ ഓരോ ആൾക്കാര് പിന്നെ ഇതാവാണല്ലോ
ജോലി ഇല്ലാണ്ട് ഇപ്പ ആർക്കും പറ്റില്ലാത്
ആഹ് ലോൺ എടുത്താണ്ടും മക്കളെ പഠിപ്പിക്കാണല്ലോ ചെയ്യണെ എവിടുന്ന് വേണെങ്കിലും വേണ്ടില്ലാ വീട് ട്ടാന്ന് വിചാരിച്ച് അപ്പൊ ഉമ്മമാരൊക്കെട് പോവാണ് പടി ആഹ് എജ്യൂക്കേഷനാണ് ഈ ഈ കാലഘട്ടത്തി എജ്യൂക്കേഷൻ ഇല്ലാഞ്ഞിട്ട് ഒരു കാര്യോല്ലാ
ആഹ് അതെ നമ്മള് പഠിച്ച പോലെ ആയിരിക്കരുത് നമ്മടെ മക് മക്കളെന്ന് വിചാരിച്ചിട്ട് നമ്മള് എന്ത് റിസ്കും എടുക്കാൻ തയാ അവർക്ക് നല്ല ഒരു എഡ്യൂക്കേഷൻ കൊടുത്താ മാത്രേ അത് നമക്ക് ക്കും കൂടെ ഒരു ഗുണാണ് അവർക്ക് നല്ല വിദ് വിദ്യാഭ്യാസം കൊട്ത്ത് നല്ലൊരു ജോലി കിട്ടുവാണെങ്കി അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യൂല്ലേ
ആഹ് അതെ ഞമ്മക്ക് ഞമ്മടെ മക്കക്ക് എന്തെലും പഠിപ്പിച്ച് ഒരു എൽ കെ ജി തന്നെ എൽ കെ ജിലെന്നെ പഠിപ്പിക്കണെങ്കി ഞമ്മള് ഉം ഉമ്മമാർക്ക് കൊറേ അറിവാണ് ഇന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത്മ്മമാര് നോക്കാനോ സമയല്ല മക്കളെ പഠിപ്പിക്കാനു സമയല്ല പഠിക്കങ്കി പഠിക്ക അത്രേ ഉള്ളൂ നാലാം ക്ലാസ് ആണ് അന്ന് വൽത് പിന്നെ ഏഴാം ക്ലാസ് ആയി പിന്നെ ഒമ്പതാം ക്ലാസ്സ ആയി ഇപ്പൊ പന്ത്രണ്ടും അല്ല പന്ത്രണ്ട ഒന്നും പ്ലസ് റ്റൊന്നു ഒന്നു അല്ല
ആഹ് ഇപ്പൊന്നും അല്ല ഇപ്പ ഇപ്പത്തെ കുട്ടിയാൾക്ക് പക്ഷെ പഠി ക്കാനും വലിയ കുഴപ്പൊന്നുല്ല അവർക്ക് എജ്യുക്കേഷൻ വേണെന്നാണ് അവര് പറയുന്നത്
ആ അവർക്ക് എജ്യുക്കേഷൻ വേണം അവർക്ക് നിപ്പൊ കെട്ടിക്കൊണ്ടോണം അപ്പ അവർ ക്കും ജോലി വേണം ന്ന്ല്ലൊര്
ആഹ് അതെ മാരേജിന് മുന്നേ ജോലി അതാ ഇപ്പ എല്ലാര്തെ ലക്ഷ്യം പണ്ടൊക്കെ ഏഹ് മാരേജിനൊക്കെ കല്യാണം കഴിഞ്ഞും പഠിക്കാ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്ന് നട ക്കുന്ന ഒരു കാര്യല്ല ഏഹ്
ചാണ കണ ക്ക പത്താം ക്ലാസാണ് കഴിഞ്ഞ കല് മാരേജ് മാരേജ് ചെയ്യ അതന്നെ ഇ ഇപ്പ അങ്ങനെയല്ല ഇപ്പ മക്കളെ കെട്ടിക്കൂല പതിനെട്ട് ആയ തന്നെ കെട്ടിക്കൂല ഒരു ജോലി വേണം സ്വന്തം കാലിമ്മേ നിക്കണം
ദേ നമ്മളും പണ്ടൊക്കെ ക്കെ പറയൂലേ മാരേജ് എന്ന് പറയുമ്പ ആഹ് കല്യാണം ഓക്കെ പക്ഷെ ഇപ്പഴത്തെ കുട്ടിയാളോട് പ്പ മാരേജാന്ന് പറഞ്ഞാല് എനിക്കിപ്പ കല്യാണം വേണ്ട എനിക്ക് എജ്യൂക്കേഷൻ വേണ് ആ അങ്ങനെ പറയാ
ആഹ് മിണ്ടാതെ നിന്നാണീ അറിം കല്യാണം ആ
അതെ ഇപ്പൊ നമ്മളോട് അങ്ങനെ പറയും കുട്ടിയാള്
അതെ നമ്മോട് അങ്ങനെ പറഞ്ഞ നമ്മളും മക്കളെ പഠിപ്പിച്ചാ നമ്മക്കന്നെ നല്ലത് ഉം
ആഹ് അതെ ആഹ് ശരിയ